ഹലോ
ഉം എന്തൊക്കെ
നല്ല വത്താനോം എന്താ ഓളെ സാമർഥ്യന്നോ ഞാൻ അങ്ങട്ട് വിളിച്ചാറഞ്ഞപ്പൊത്തിന് ഓള് ഇങ്ങട്ട് വിളിഴിഞ്ഞ്
അള്ളാ ഞാൻ കേട്ട്ട്ട്ല്ല ഇനി അനക്ക് ഇങ്ങട്ടും വിള്ച്ചാലോ
ആഹ്
അങ്ങനെയൊന്നുലല്ലോ
എപ്പളൊ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസൊന്നും പറ്റൂലറിണ്ട് ആരാ അവ്ടെ മേട്ണ്
ഈ സെഹ്‌റൻ സെഹ്‌റ ഒറ്റക്കിരിക്കെന്ന ഉം ഇന്നെട്ട് കണ്ടോ ഇന്നെട്ട് എന്തേക്കെ കുട്ട്യേ
നല്ല വർത്താനം കുട്ടി ഒറങ്ങിട്ടില്ല സെഹ്റക്കെന്താ പണിയപ്പോ എന്താ കാട്ട്ണോള്
ഒള്താ ഇബടെ ഓള്ക്ക് വണ്ടി വാണം ലോറി വാണന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്ക്ണ്
ഉം ഇന്നെട്ട് ചായയുട്ച്ച്ലേ
മ്മ് കുടിച്ച് ഇജ്ജ് കുട്ച്ചിലേ കുട്ടി ഒറങ്ങിട്ടില്ലേ ഇന്ന് ഓട്ടട അവിടെ എന്തേനു
ഉം ഇവടെന്താ പൊറോട്ട നൂൽപ്പുട്ട്
ഉം അപ്പ എന്താ പീടിന്ന് കൊണ്ടരേ ആഹ്
ആഹ് അത് കുഞ്ഞുട്ടി എടുക്കൊ പോയപ്പ അങ്ങനെ ഉമ്മ പറഞ്ഞ് ഏ കൊറച്ച് പൊടിണ്ടായിന്നോള്ളൂ അതോ ണ്ട് ഇമ്മ നൂൽപ്പുട്ട്ട്ടീന്നു അപ്പൊ അത് തെകീലാന്ന് പറഞ്ഞപ്പോ ഓന് കൊണ്ടന്നാ തോന്ന്ണ്
ആഹ് ആഹ്
എന്നാലേ ഞാനേ ഓളെ തൊട്ടീക്ക് ഒന്ന് ഇടട്ടെ ഇജ്ജ് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞൂട് ആഹ് തൊട്ടീക്ക്ട്ട്ട്ട്
ഇങ്ങള് ഇണ്ടാക്ക്യ കേട്ടു ഇങ്ങക്ക് വേറെ
ഏയ് തൊട്ടിക്ക് ഇടാൻ കോലല്ല പാല് ഇട്ക്കുമ്പോത്തന്നെ ഓള് പിന്നിം ഈമ്പെന്നെ
ഉം ഇന്നാ കൊറച്ചേരങ്ങള് ഒറ കട് കൊട്ത്താളാ
ഹാഹ് ഇന്നെ ട്ട് വേറെന്തൊക്ക്യാണ് ഇഞ്ഞ് എവിട്ക്കാ പോണന്ന് പറഞ്ഞേ
ഇഞ്ഞ് മൂത്തമ്മാന്റെ പെരേക്ക് അപ്പറത്ത് കൊറച്ച പ്പർത്താ
ഇജ്ജോലോട് വർത്താനം പറീണമാരി ചാറും ചോറും കൂട്ടാനു തന്നെ ചോയിച്ചണന്നൊന്നുല്ല ഞങ്ങളോടെ
ഏഹ് അള്ളാ ഞാൻ ഇതിന്റെ പേ
കൊറച്ച് കൊറെ പോണോ
ഉം ഉം ഇബട്ന്ന് കു തറാവാട്ട്ക്കൊണത്രേ
ആഹ് നടന്ന്ട്ടാഞ്ഞ് പോവാ
ഉം നടന്ന്ട്ട്
ഇമ്മ എവിടെ എന്നിട്ട് ടിക്കറ്റ് എടുത്തോല്
ആര് ആഹ് അതൊക്കെ ഓലെടുക്കും ക്കര ഗ്രുപ്പായിട്ടല്ലേ പോണേ പാസ് പോർട്ടൊക്കെ വന്ന് കൊണ്ടോയി
ആഹ് ഗ്രൂപ്പ് ആയിട്ടാ
ആഹ് അ പോലു എന്നട്ട് അത് പുന്നക്കാളോ അവിടെ എവിടെ
ഉം കുഞ്ഞുണിക്കാക്ക് വേണ്ടിട്ടും അല്ലല്ലേ പോലും പോയിട്ടില്ലല്ലോ പിന്നെ ഓല് ഓലില്ലല്ലേ മീറ്റും പോയി
ഉം ആഹ് വെല്ലിയമ്മീറ്റും പോയി ഇനിപ്പ ഇനി വേറെ പുന്നക്കാട് ഇവിടന്ന് ആരും ഇല്ലായിർന്നു അപ്പൊ പിന്നെ ക്ലാസ് ഒക്കെ വന്ന് കഴിഞ്ഞോണ്ട് അവർക്ക് പിന്നെ കുഴപ്പില്ല
ഞാൻ എന്തായാലും ഒരു മിനിറ്റ് ഓളെ തൊട്ടി കെട
ഉം
എന്തേലും പറഞ്ഞോളു
ഉം യെസ് ഒമ്പാം തീയതി എപ്പഴാ പോണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒമ്പതാം തീയതി പോണേന്ന് പറഞ്ഞു ടൈമൊക്കേ ഇനി ഏകദേശം കൊടുക്കേക്കരാ എന്നിട്ട് കുഞ്ഞൂട്ടിയോ കുഞ്ഞൂട്ടിന്റെ അവിടെ മിണ്ടാൻ പറ്റോ ഉറങ്ങിയാ കുട്ടി
ഉം ഉറങ്ങിക്കണോ വെച്ചാ ഉറങ്ങീട്ടില്ല
ഉം
ഏഹ് കണ്ണും കാട്ടി കിടക്കന്നെ ഇനി അങ്ങനെ ഉറങ്ങും ചോറ് കൊടുത്താ അവള് വേഗം ഒറ ആഹ് ഇവ്ടുണ്ട് ഓന് ദേ എവടേക്കൊ പോവാ നിക്കണ് എവ്ടേക്കാന്തോ
ഉം
പാത്തുമ്മാക്ക് വിളിച്ചീനോ ഇജ്ജ്
ഇല്ല വിളിച്ചിട്ടില്ല
ഓ വൈ
ഒന്നൂല്ല ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിനു അപ്പൊ വിളിച്ചില്ല എന്നട്ട് മ്മേ
മ്മ താ ഇവിടെണ്ട് കുട്ടിടെ ബാക്കി ചോറ്ന്നാ
പൈസ കിട്ടിയില്ലേ
അന്ദുന്ന
അപ്പോൾക്ക് ചോറാ കൊടുത്തെ
ചോറ് കൊറേ
ഉം
എന്നാ ആട്ടട്ടെ
പപ്പ പോയോ
പപ്പയൊക്കെ എപ്പോ പോ എപ്പൊ പോയിന്നറീല്ല പോയി പന്ത്രണ്ട് മണിയൊക്കെ ആയി എന്നാപിന്നെ പോയത്
ഗ്രാന്നൂ
ഗ്രാനു ഇവിടില്ലല്ലോ
പോയോ
എന്താ
എന്ന്
മൂന്നാലീസായില്ലേ ആഹ് എന്ന ഇബള് ന്ന് എന്താ നാപ്പീന്റെന്ന്
ഉം ഉം
ഉം
അങ്ങട്ട് പോയിനോ
ഉം ഉം അതൊക്കെ പരിപാടി ക്കെ കയ്ഞ്ഞു വന്ന്ട്ടെ
ഉം അപ്പൊ എന്ത് പെട്ടെന്ന്
എന്താ കുഞ്ഞമ്മായി പറഞ്ഞുത്രെ
ഏഹ്
തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടറ വരണ്ട്
അഹ് ശരി ഓര് വന്ന ക്കെര്നു അതോ കുഞ്ഞിട്ടി കൊണ്ടാക്കിയേ
അയന്നെ പരിപാടി കയ്ഞ്ഞിട്ടും ഓന് എന്താ ഓല് വരുന്നൊന്നല്ല ല്ല കൊണ്ടാകാണ്ട് പർച്ച്ക്ക. അപ്പം എന്താ ഒന് ങ്ങളോടേനി തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ന്നാ പറഞ്ഞേ അല്ലാതെ തിങ്കളാഴ്ചാന്നല്ല ഇവിടെ പോയിവല്ല ആ കുട്ടി റങ്ങിയോ
ഉം
ആ ഓനെ കൊണ്ട് ആക്കിചളി ന്നാങ്ങള് ന്നാർഞ്ഞു അപ്പ പിന്നെ ഓനങ്ങനെ ആക്കി കൊടുത്തു
ഉം
ആഹ് ശരി ഉം ന്നട്ട് കു കുളി കെയ്ഞ്ഞോ
ഏ കുളിച്ച്ണ് ഞാൻ ഇന്നലെ കുട്ടി ഒ റ്ങ്ങീലവളെ
ഉം
കുട്ടിക്ക് എന്ധോ കുറുമ്പ് ഒരു മണിയൊക്കെ ആയ്ക്ണ്
ഉം
ഇന്നലെ ഉറങ്ങതേ ഇല്ല അപ്പൊ പിന്നെ ഞാനും അതെരം മധു ഇതു കണ്ടിരുന്നു
ഇങ്ങ നേരത്തെ വിളിച്ചപ്പോ ഉറങ്ങാണ് പിന്നെ കൊറച്ചഴിഞ്ഞി ട്ട് വിളിച്ചറഞ്ഞു
ആഹ് ഇന്നലെ പന്ന ഉറങ്ങടിമ ധു ഇത് കൊണ്ടിരുന്നു ഞാനും ഓള് ഒരു മണി ഒന്നേകാലോ സിനിമ
ഉം പുതിയതാ
കാണുകല്ല
ആഹ് മറ്റിബന്റെ അഹ്ഞാൻ കണ്ട്ക്ക്ണ്
ഷർഫുദ്ധീന്റെ
ആഹ് കണ്ടക്ക്ണ്
എന്താ ആഹ് ഒന്നേ കാലെക്കെയ്ക്കിണ് ഒറങ്ങിപ്പ ഇന്നട്ട് പിന്നിം അഞ്ച് മണിക്കായപത്തെക്ക് പിന്നിം നിച്ച്
ഡസൻണ്ട്ല്ലേ
അഞ്ചേകാല് കൊഅ കുപ്പത്തെക്ക് ന് പിന്നെ നീച്ചിക്കണം അപ്പൊ പിന്നെ പിന്നെ ഞാന് ഒർക്കി ഉറങ്ങണ ഉണ്ടായി നീല്ല പിന്നെ ഒരു എട് മണിക്കാ ഉറങ്ങീക്കണേ പിന്നെ ങ്ങൾ നീച്ചിക്കണം പൈന്നരക്കാ
ഇങ്ങനത്തെ തെരക്കട്ടേ.
അപ്പൊ എന്തന്നലെ ഉറങ്ങിട്ടില്ല അതാണേ ഒറക്കം വന്നിട്ട് അങ്ങനെ ഒറങ്ങേണ്ട ഓള്
ഓളപ്പ്
കുളിക്കെകഴിഞ്ഞ് ചോറ് കൊട്ത്ത് ഉറക്കിപ്പോ
ഉം ഉം ഇമ്മ എന്താ പറഞ്ഞമ്മന്റെ
ഉമാന്റെ ഇന്നും ബി പി ചെക്ക് ചെയ്തു നോക്കുമ്പോ കൊറവ് വല്ല കൊറവൊന്നും ആയിറ്റില്ല അപ്പൊ ഡോസ് കൂട്ടി കൊടുത്ത്ക്ക്ണ് അപ്പഞ്ഞ് രണ്ടിയിസം ഈ ഗുളിക കുടിച്ചിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാന് അപ്പ പ്പള്ളും കുറവില്ലന്ന് തോന്നണെങ്കിൽ ഒന്നൂടെ വരാന് ഇന്നിട്ട് അപ്പൊ ഒന്നുടി ഡോസ് കൂട്ടി തരാന്ന് പിന്നെ കൂടുത കുറവുണ്ട് ന്നുണ്ടെങ്കി ചെല്ല എന്താ ഒമ്പതാം തീചെല്ലാൻ ഞാൻ അങ്ങോട്ട് രണ്ടുവട്ടം വിളിച്ചിട്ടോ ഞ്ഞ് എന്താ ഇനി മൂളാത്തച്ച്
ഉം
അങ്ങട്ട് രണ്ടുവോട്ടം വിളിച്ചിട്ടോ ഞാനീനി
ട്ടിയോ
മൂന്നും നാലു ഒക്കെ പറ്റും മൂന്നും പറ്റും തൊനുണ്ണു നാല് പറ്റു ഓട്ടോ
പറ്റോന്ന്
ആഹ് പറ്റും
രാത്രി
ആഹ ആയിക്കട്ടെ ഇത് എന്താ പത്ത് മിനിറ്റ് ആവാത്തു
എ പി ഉം ഇന്നട്ട് എന്താന്ന് ചോറ്
സെഹറ ബീവി ഓടെ
ഓള് നള എത്ര വണ്ടന്ന്റിയപടെ ആ ചെറുക്കൻന്റെ വണ്ടിയ ഒക്കെ ഇടുത്ക്ണ്. അമ്മോന്റെ മകന്റെ മകന്റെ എന്നിട്ട് അത് വോട്ട് കൊടുത്തിടുക്കുന്നുണ്ട് വലുതാണ്.
ആരുത് ആദമിന്റെ ദിൽശാന്റെ
ഏഹ് യേയ് ഞങ്ങ വയനാട്ടിലന്നല്ല ഇവിടെല്ലേ കണ്ണൂരല്ലേ
ആഹ് ഓള പെര വയനാട്ടില അപ്പൊ
ഉം അപ്പ് ഇവിടുത്തെ മറ്റ വലുതാണ് ഓനെ ഇന്റെ ഇന്റതായേ പത്തൊമ്പത് എന്റെപ്പൊ കേൾക്കരാ ഓന് റേസിങ്ങിന്റെ ആള കൊണ്ടരുന്നുണ്ട് ഷട്ടിൽ ബാറ്റും വണ്ടിയൊക്കെ ഉണ്ട് അപ്പോ ഓൾക്ക് ചെറിയ ഷട്ടിൽ വേണം. ഇപ്പൊ വണ്ടി എടുത്തപ്പോ ഫുള്ള് വണ്ടി എടുത്തപ്പോ ഇവിടെ നിരത്തി കൊടുത്തക്ക അതു ചെറിയ വണ്ടി ആളുണ്ടാവൂലേ ഉം പിന്നെ റിമോട്ടിന് ട്രക്കിങ്ങിന്റെ വണ്ടിയില്ലേ
ആഹ്
അതെ
അതോണ്ട് ഓൾക്ക് കളിച്ചാനായല്ലോ
ഉം എടുത്തായിരുന്നു അടായിരുന്നു അതില് ഞങ്ങളവിടെ നിൽക്കണ്ടായിരുന്നു
ആണോ
ആരുല്ലേ ഇവിടെ അത് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ഓൻണ്ടാകുമ്പോ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഇത് ഓന ഒന്നും ഇല്ലേനും
ആഹ് ആഹ്
ഓളിപ്പം മാമനെ കൊണ്ടക്കാൻ മനിക്കയാണേ ഇവിടുന്ന്
ഏതു മാമൻ
ഇവിടുത്തെ ആ മൊയലാളി മാമൻ ഇല്ലേ അയാള് എന്നാ ആയിക്കോട്ടെ പിന്നെ രാത്രി പറയണ്ടേ
ഞാൻ അപ്പ തന്നെ പറയാം ബാക്കി
ഇല്ല ഇപ്പൊ വിളിച്ചണ്ടോ ഇജ്ജ്
ആണോ ഞാൻ ഇപ്പൊ വിളിചോളൂ
എന്ന വേഗം വിളിച്ചൂടെ
ആഹ് ആയിക്കോട്ടെ
ഉം എന്നാ അയച്ചേള